ഹലോ ഓ കേക്കാം സുഖാണോ വിശേഷം പാട് പിഇന്ന് അൽഹം വെരക്കാൽ ആഹ് സ്നാക്സോ ഒക്കെ റെഡി ആയോ
ഏതാണ്
സ്നാക്സ് ഒക്കെ റെഡി ആയോ സ്നാക്സ് കുട്ടികളക്ക് ആഹ് കുട്ടികളൊക്കെണ്ടാവുമ്പോ ഫുഡ് എടുക്കൂലേ
ആഹ് ഒരു മോന്ണ്ട് ചെറ്താണ് രണ്ട് വയസ്സ് അവന് ഇപ്പൊ ചായയെക്കെ കുടിച്ച് കൊറച്ച് ബ്രെഡൊക്കെ ഇങ്ങനെ മൊരി വച്ചതൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുന്നു
ആഹ് ഇപ്പം മഴയേണ്ടോ അവ്ടെ
മഴ ഉം ഇവിടെപ്പഴും മഴയാണ് ഇപ്പൊ കൊറച്ചേരായിട്ട് മഴയില്ല
ആഹ് നല്ലാ കാലാവസ്ഥ ഇപ്പം
മഴ തന്നെയാണ്
ഉം പിന്നെ തിരുമി ഒണങ്ങാനൊക്കെ അലക്കിയത് ഒണങ്ങാനൊക്കെ നല്ല പണി
എന്നാവസ്ഥ മഴെ
നല്ല മയെ ഉം നല്ല മയെ ഇന്ന് ചെറിയൊരു വെയിലറിച്ച്ന്നേള്ളു നല്ല മഴയണ് ഇവിടെ ഇണ്ടാവല് അതിന്റെടേയിൽ പകർച്ചവ്യധികൾ പനി ആയി സൈഡാവും അതിന്റെ ഇടയിൽ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ അത് ഇത് ന്നൊക്കെ പറഞ്ഞ്
അതെ അതെ അല്ല എന്തെങ്കിലുമൊക്കെ വേരാതെ സൂക്ഷിക്കാൻ വേണം പിള്ളേരൊക്കെ ഒള്ളേ ഒണ്ടേ വന്ന് കഴിഞ്ഞാ അപ്പോ തന്നെ ഹോ
ഓഹ് മാറാനും കൊറച്ച് പണിയാണ് പിന്നെ ഞാനാണെങ്കില് പിന്നെ നോക്കീനു ഞാന് പി പി ടി കഴിഞ്ഞതാണ് ടീച്ചറാണ് അപ്പൊ ആ ഞാനരു ഇന്റർ അ ഇന്റർവ്യൂനൊക്ക പോയിരുന്നു ഇന്റർ... ഇന്റർവ്യൂന് പോയി അവിടെ എക്സാം ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് കഴിഞ്ഞപ്പോത്തിന് ഓൽക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അല്ല ഇംഗ്ലീഷില് സംസാരിക്ക അങ്ങനെയൊക്കെയ ആണ് എക്പീരിയൻസ്ള്ളാൾക്കാരെ ഓലെട്ക്കുള്ളു അങ്ങനൊക്കാ യി ഇതിന് മുമ്പ് ഞാന് ഡ്രെയിനി ആയിട്ട് പോയി അങ്ങനെ വർക്ക് ചെയ്തൊക്കെ ചെയ്തിന്ന് ഇപ്പോ കുട്ടികളെ നമ്മള് കൈയിലെടുക്കേണ്ടി അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ഞമ്മൾപ്പോ ചെറിയ കുട്ട്യളല്ലേ ഓലൊന്നും ഞമ്മള് പ്പൊരു പി ചെർ കാണിച് അതിലൂടെ അല്ലേ ഓലെ കയ്യില് ഇട്ക്കാൻ പ റ്റുള്ളൂ നേരിട്ട് നമ്മളൊരാൾക്ക് പംസാരിക്കാൻ പറ്റൂലേലൊ പ്പ ഞമ്മള് ഉദാഹരണായിട്ട് നമ്മളിപ്പോയി ഏപ്പിള് കാണിച്ചൊടുത്തിട്ട് നമ്മുടെ കുട്ടികളോട് ഇത് ഫ്രൂട്ടാണ് അതാണ്റഞ്ഞിട്ടാണ് ഇതിന്റെ ലറ്റർ പോർത് വെ എന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ക ത് പെട്ടന്ന് ഒരു ടീച്ചർ വന്ന് എ ഫോർ ആപ്പ്ൾ പർഞ്ഞാ നമ്മക്ക് ടീ കുട്ടിയള് പറയും ൻക്യോന്നും മനസ്സിലായില്ല പറിം ഇന്റെ മോളക്ക പറിയലാ ഇമ്മച്ചി എന്തക്കെ പറിണെ ട്രെയിനിങ് കഴിഞ്ഞ് ഇള്ളത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇള്ളതാണ്
ആ അപ്പൊ എന്താവര് പറയണെ എക്സ്പീരിയൻസ് വേണെന്നോ
ക്സ്പീരിയൻസിന്റാണ് ജോബ് ചെയ്ത് ഒരു സ്ഥലത്തു നിന്ന് ജോബ് ചെയ്ത് അവക്ക് എക്സ്പീരിയൻസിന്റെ സർട്ടിഫിക്കറ്റ് ക്കൊല്ലോ അത് കിട്ടണം ചെല സി ബി ചെല സി ബി സി ഇസ്കൂൾളൊക്കെ പോൽത്തെ തന്നെ ഇത് സർട്ടിഫിക്കറ്റ് കിട്ടണം അങ്ങനെയൊക്കെരു ഇതാണ്
അപ്പത് ബ മക്കളൊക്കെന്തോരയപ്പ എപ്പഴാണപ്പത് പടിച്ചതും പോയതൊക്ക
ഞാന് ഓൺലൈൻ ആയിട്ടെനി പഠിച്ചിരുന്നത് ഈ
അയ് ശരി ആഹ്
അതെ അപ്പോ മക്കൾ ചെറിയ മക്കളാണ് ഒന്നംഗനവാടി പഠി... ന്നതാണ് ഒന്ന് കെ ജി സെക്ഷനൽള്ളതാണ് ഇപ്പൊ ഈ കൊല്ലായിട്ടേ ഉള്ളു ങ്ങൾത് വല്ല്യ കുട്ട്യളാണോ? ആകൊരു കുട്ട്യേള്ളോ?
ആ ഒരാളള്ളൂ
ആഹ് ആ രണ്ട് വയസ്സ് പറഞ്ഞലേ. മൂന്ന് മൂന്ന് കറക്റ്റ് മൂന്ന് വയസ്സ് മറ്റൾക്ക് നാല് വയസ്സ് ഒര് വർഷത്തെ വ്യത്യാസേള്ളു ആ താണ് ചെറിയ മക് ട്ടെ രണ്ടും പെൺകു ട്ട്യളാണ്. ഓക്ക്പ്പള്ളാ നെയ്സറി പോണ ടൈം ആവ്മ്പോത്തിന് ഇവടെ പള്ള വേദന തൊടങ്ങും അങ്ങനെണ് പ ടയിമ് കഴിഞ്ഞാ പള്ളവേദന മാറി... ഹ് ഹ് രണ്ടും തല്ലാണ് ഫോണ് കിട്ടിയ പ്രശ്നല്ല
അംഗൻവാടിയിലാള് പോവോ കരച്ചിലാണോ?
ഉം കരച്ചിലന്നാ അവ്ടെ കൊണ്ടയി ഇടലാ അല്ലാതെ നിക്കൂല കുട്ടി പിന്നെ ഓക്ക് ഇഷ്ടോട്ടെ ഫുഡ് ഒക്കെ അനക്ക് ഞാ ഇഞ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തര തോന്ന്ണ ഫുഡ്ണ്ടാക്കി തരാ പിന്നെ ഓളെ സോപ്പിട്ട് കൊണ്ടോണം അള്ളാദേ നടപ്പ്ള്ള കാര്യല്ല അങ്ങനെക്കൊളെ സോപ്പിട്ട് കൊണ്ടോയാലേ ഓള് ഫു എന്നാ ഞാൻ പൈക്കോളട്ടോ അല്ലെങ്കിൽ ഫോണ് കൊടുക്കണം അംഗനവാടിക്ക് ഫോണ് വേണം ഫോണില്ലാതെ ഞാൻ അംഗനവാടിക്ക് പോവൂ ലാന്ന് ഫോണ് കൊടുത്തിട്ട ആഹ് ഞൻ ഇന്ന് ഇന്ന് ഞൻ ബാഗ്ല് ഫോണും ടാബൊക്കെ ഇട്ട് തരാ ഇന്നാ ങ്ങള് കൊണ്ടയ്‌ക്കോണ്ടിട്ടൊ പറി അപ്പൊ ഭയങ്കര ഉഷാറാണ് നമ്മളിപ്പം മയത്ത് കുളിക്കാനന്നെ ഭയങ്കര ഇതല്ലേ പ്പ രാവിലെണീ ച്ച് കുളിപ്പിക്കണങ്കിലന്നെ ചില്ലറ പണിയൊന്നല്ലല്ലോ നല്ല റിസ്ക് ഇട്ക്കണയ്‌ന് എനിക്കാണെങ്കിൽ ഭയങ്കര ഇപ്പ വലിയോലാണെങ്കെ നീക്കൂല്ല മഴയതോണ്ട് നല്ല തണുപ്പല്ലേ ആരെങ്കിലും ഓയ്‌വ് കൊറച്ച് കൊറച്ച് ലോങ് ഉണ്ട് കൊറച്ച് ലോങ് ഉണ്ട്
ആഹ് എങ്ങന വ് വരും എങ്ങന
ഉം വണ്ടിക്ക് സ്കൂൾ ബസ്സ് ഇണ്ട്
വരും ആ
ആഹ് സ്കൂൾ ബസ്ണ്ട് ടൈമിനാകുമ്പം നമ്മള് കേറ്റി വിടണം ഓലെ ഫുഡ് സ്നാക്സ് ഒക്കെ കൊടുത്താട്ട് വിടണം ഫുഡ് അവ്ടണ്ട് പാ കഴിച്ചിറ്റ് വരു അവിട്ന്ന് ടീച്ചറ് കയ്പിച്ചു കയ് ത്തിച്ച് തരും ഓല് അവ്ടെ അതാവുമ്പം പ്രശ്നല്ല സുഖാണ് ഇത് ഞമ്മള് ഇത് ഇവട്ന്ന് വീട്ടീന്ന് കഴിപ്പിക്കുന്ന പോലെ ഓല് ഓരോ ക്ലാസ് റൂമിലല്ലേ വെച്ചിട്ടല്ലെ കയിപ്പിക്ക ഇതുപോലെ ഓല് കയ്‌പ്പിച്ച് തരും എത്ര മണിക്ക് മൂന്നര തേട്ടി ന്നാ ഏ ത്രീ തേട്ടിക്ക് വരു ഓല് ഉച്ചക്ക് ആ... ആ അതെ മൂന്ന് മണിക്ക് സ്കൂൾ വിടും സ്കൂള് മൂന്ന് ആ ഒമ്പത് മണി സ്കൂള് വിടും പക്ഷെ മൂന്നര ആകുമ്പുവ ബസ് വരണെങ്കില് അങ്ങനെ
പറണ്ട്
എല്ലോട്ത്തും പോയി കുട്ട്യൾ കൊറേ ഞമ്മളെ മോള് മാത്രല്ലല്ലൊണ്ടാവ എല്ലാ മക്കളുണ്ടാവല്ലോ
ന്നാതെ...
ചുറ്റിക്കറങ്ങി അങ്ങനെ ലാസ്റ്റ് സ്കൂൾലെത്തി പിന്നവ്ട്ന്ന് പോന്ന് അങ്ങനെ വര ഓരോ ഓരോ റൂട്ടന് അംഗനവാടി ത് കൊർച്ച് ലോങ് ണ്ട് കൊർച്ച് നട്ത്താന്ണ്ട് ഊം കൊർച്ച് നടക്കാന്ണ്ട്
ആഹ് അപ്പൊ കൊണ്ടാക്കോ അതോ വണ്ടിക്ക് കൊണ്ടാക്കോ നടന്ന്
ഉം നടന്നു കൊണ്ടാക്കലാണ് വണ്ടിയ്‌ക്കൊണ്ടാക്കണൊന്നും മൊതലാവൂല എന്നുഒ അങ്ങനവാടി പോണത് ആളല്ലേ അപ്പൊ വണ്ടീക്കാ വുമ്പൊ അല്ല ലോ താവും ക്യാഷാവും ചെയ്യും അങ്ങനെക്കെ ഓരോ ഇതാണ് ഇപ്പൊ പിന്നെ മഴ ആവുമ്പോ ഭയങ്കര മടിയാണ് നേഴ്സറിയില് ക്കൂക്ക് പോകാൻ നടന്നു ഓന് ഇമയത്ത് ങ്ങളെന്ന പോയ്ക്കോളി ഞാം വടന്നോള ങ്ങള് ഫോണ് കയ്യിതന്നാണ്ടിയറിയു അങ്ങൻത്തെത് ഫോണാണ് മെയിനായ്ട്ട് ഫോണാ ഓ ഫോൺ ഇല്ലാതെ ഫുഡ് കഴി ക്കണെങ്ങില് ഫോണ് എന്തിനു ഫോണ് ഫോണില്ലാതെ ഒര് സംഗതി വട നടക്കൂല ഇപ്പ അടങ്ങി ആ ടീ ടി വി ഇണ്ടെങ്കിൽ ടി വി മല് ആയിരിക്കും ടി വി കണ്ടാല് ഫോണ് കിട്ടണം ഫോണ് അർജന്റാ ഫോണ് ഇല്ലാതെ ഒരു സംഭവം ഇവടെ നടക്കൂല എത്ര ഭൂമികുൽക്കം വന്നാലും ഞമ്മക്ക് ഫോൺ ചെറിയ മക്കളല്ലേ ചെറിയ മക്കളാവകുമ്പോ കണ്ണിന് ബുദ്ധിമുട്ടായിരിക്കും അതന്നെ ഞാന് ഞാനതെട്ത്ത് വെക്കല അത് വലുത കാണും ചെയ്യും നമ്മള് വിട്ടല്ലേ നിന്ന് കാണ ഉം ഫോണാഉമ്പത് കണ്ണിന്റടുത്ത് വെച്ചിട്ട് വരുമ്പളേ കൊർച്ച് കൈ പെയ്യുബ്ലാണത്
ആഹ് അത് സ്കൂളിലൊക്ക ഇരുന്ന് കഴിയുമ്പ ചെൽപ്പൊ ശരിയാവായിരിക്ക എന്നാലും നമ്മളു ഒന്നും കൂടി ശ്രദ്ധി ക്കണം ശരിയാണ് പിള്ളേരൊക്കെ വാശിയാണ് എങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം
ഫോണില്ലാ നിക്കൂല വ വാശിക്കാരാ എല്ലാരും വാശിക്കാരാ രണ്ടും വാശിണ്ട്. ഇന്റെ ഫോണ് രണ്ടും അടിപിടിയാ ഒരാൾക്ക് ഫോണ് നിങ്ങൾ കൊടുത്തല്ലോ. ഇക്ക് നിങ്ങളെന്താ തരാഞ്ഞീ അതാണ് ഇതാണ്.
ഭക്ഷണൊക്കെ ഉണ്ടാക്കിയപ്പ ഉച്ചകലത്ത് തന്നെയാണ രാത്രിത്തേക്കും.
ആ ഉച്ചകത്ത് ഒന്ന് രണ്ടേരം വക്കലാണ്. ഒരു നേരം വെച്ചാട്ട് രണ്ടു നേരം വെക്കൂല ഒരു നേരം വെച്ചിട്ട് തന്നെ. അതല്ലേ തിന്നോളൂ. വീട്ടില് ആ അപ്പൊ അവർക്കുള്ള ഫുഡ്. അത് മതി രണ്ടു നേരം. മുപ്പത്തിന് ഒന്നാമത് മഴല്ലേ ഇല്ലെങ്കിൽ രണ്ടു തന്നെ ചൂടുടക്കെ കിട്ടീനി പക്ഷെ പക്ഷെ മഴ ആവുമ്പോളേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയട്ടാണ് അടുപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അടുപ്പ് യൂസ് ചെയ്യുമ്പോളെ. ഗ്യാസ് ഉണ്ട്, കൂടുതലും ഗ്യാസിൽ ഇപ്പ ഗ്യാസ് നല്ല വിലയല്ലേ. കൂടുതലും ഗ്യാസിന് ചോറൊന്നും അയില് നടക്കൂല. ചോറൊക്കെ, കറിക്കെ ഗ്യാസിലാണെങ്കിലും ചോറൊന്നും ഗ്യാസ് വച്ചാണ്. ല അപ്പൊ അതിന്റേതായ ഒരു ഇഷ്യൂ ഇണ്ടണ്ട് പ്രയാസ ആണല്ലോ. അപ്പൊ ഇപ്പൊ നറക്കണമെങ്കിൽ തന്നെ കുറെ ടൈമ് കൊടു ബുക്ക്ചെയും ബുക്ക് ചെയ്ത ആ ടൈമില് തന്നെ കിട്ടീന്നും വരൂല. ഗ്യാസിനൊക്കെ ആവുമ്പോളേ. നിങ്ങള് ഫുള്ള് ഗ്യാസിലാണോ വ-
ആ നമ്മൾ ഇവിടെ ഗ്യാസ് തന്നെ.
ആ പിള്ളേര് അവിടെ അടുപ്പത്ത് യൂസ് ചെയ്ല്ലേ. അടുപ്പ് യൂസ് ചെയ്യാറില്ലേ.
ഇല്ല അട്പ്പില്ല ഇവിടക്കെ ഇവിട്ത്തെ വീടുകളിൽ എല്ലാം മിക്കതും ഇപ്പ ഇ അന്നും ആരും ഇങ്ങനെ അടപ്പൊന്നും ഉപയോഗിക്കില്ല. വളരെ കുറവ് ചെല സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ആ എല്ലാവരും സ്റ്റൗ ഗ്യാസൊക്കെ തന്നെ. പിന്നെപ്പ പിള്ളേര് സ്കൂളിലൊക്കെ പോയ എന്താണിപ്പ പരിപാടി വെറുതെ ഇരിക്കുവോ അതോ ആ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യോ വീട്ടില്
വീട്ടിലാ കളിക്കൂ. ഇങ്ങനെന്താ വണ്ടിയൊക്കെ ഉണ്ടല്ലോ വണ്ടി ഇങ്ങനെ എടുത്ത് കളിക്കും.
ആ അല്ല പിള്ളേര് പോയിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ഉമ്മ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്.
ഏ പിന്നെ പണി ഉണ്ടാവല്ലോ ഞാനിപ്പ പനിയായിട്ട് കിടന്ന് പിന്നെ എണീച്ചിട്ടേ ഉള്ളു അല്പ്പം മൊത്തം റസ്റ്റ് എനിക്ക് എന്താ പനി ആകുമ്പഴെ. ഇപ്പൊ പണി കഴിഞ്ഞാ പിന്നെ നമ്മള് നമ്മൾ ഒറ്റയ്ക്കെ ഉണ്ടാവുള്ളു. അപ്പൊ പണി കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി എടുക്കൂ. ഇല്ല മോക്ക് ചോറ് കൊണ്ട് പോകണ്ട ആവശ്യ ഇല്ല. മോക്ക് സ്നാക്സ് ബോക്സ് മാത്രം റെഡി ആക്കിയാൽ മതി നമ്മള് കുറച്ചായിട്ട് അത് മാത്രം റെഡിയാക്കി കൊടുത്താ ചോറൊക്കെ അവിടെ ഉണ്ടാവും. അതൊക്കെ ആകുമ്പോളാണ് നമ്മള് നേരത്തെ നീച്ചി ചോറൊക്കെ ആക്കണ്ടിയത്.
അതന്നെ അതന്നെ അപ്പൊ ലാഭമാണ് ഒരു കണക്കിന് നോക്കുമ്പോ അതൊരു ഉപകാരമാണ്.
ഏ രാവിലൊക്കെ ആവുമ്പളേ.
പക്ഷെ നേരത്തെ ചോറക്കൊക്കെ ഉണ്ടോകേണെങ്കിൽ. ചെയ്യും രാവിലെ. പിന്നെ, ഫുള്ള് നമുക്ക്
റസ്റ്റ് ആയിരിക്കും പിന്നെ. രാവിലത്തൊക്കാണ് പട വട എരിക്കു മിട്ടായും. ടൈമ് പോക്കും നമ്മള് ഫുഡ് ഉണ്ടാക്കിയാല് ഓട്ടം ചാ എല്ലാ ഒരു കണക്കാ
എന്നാ ഞാൻ വിളിക്കാ എനിക്കൊരെ ഫോൺ വരണണ്ട്.
ഫോൺ വരുന്നുണ്ടോ. ഓക്കെ എന്നാല് ശരി.